ഹലോ
ആഹ
കേക്കിണില്ലേ
ആഹ കേക്കണ്ട്
എന്താപണി
ആഏ
എന്താ പണി ചോയ്ച്ച്
പണിയൊന്നുല്ല
ഉം
ഉ ഏ ഇല്ല
ഉം പോന്നിട്ടില്ലേ
ആഹ പോന്നു എത്താനായി പറഞ്ഞു നാലു മണിക്ക്
ഉം പത്തേ റ്റു നാലോ
ആഹ
ട്രെയിനിലല്ലേ പോയത്
ആഹ ഇങ്ങട്ട് ബസിന്
ഏ
ഇങ്ങട്ട് ബസ്സിനാ പോരുന്നെ
ഉം ഉം ട്രെയിന്നല്ല
ഏ ട്രെയിന് ആറരക്കുള്ളു പറഞ്ഞു
ആഹ
അപ്പൊ അതുവരെ അവിടെ വെയിറ്റ് ചെയ്യണ്ടേ
ഉം കെ സ് ആർ ടി സി എത്തിയോ
ഏ
കെ എസ് ആർ ടി സി കിട്ടിയോ
ആഹ കെഎസ് ആർ ടി സി ആണ്
കഴിച്ചില്ലേ
ഉം
പാണ്ടിക്കാട് വരെ
അല്ല പെരിന്തൽമണ്ണ
ഉം അവിടുന്ന് സുഖഇല്ല അല്ലെ
ആഹ
രണ്ടാളും അങ്ങനെതന്നെ അല്ലെ
ആഹ
ഉം
ഉം പിന്നെന്തൊക്കെ
വേറെന്താ കുഴപ്പന്നുല്ല കൊച്ചു പഠിക്കാ
ആ
ഉം
ചായട്പ്പോ
ആഹ അൻ്റപ്പല്ലെ ഔടെ
ഏല്ല
റൊട്ട്പോയതാ
ഏ കോയമ്പത്തൂർക്കോയ്ക്ക.
ഏ എപ്പൊ പോയതാ
ഇന്ന് രാവിലെ
ഏ ഔട്ക്കെത്തപോണ ഔടെ എന്തേലുണ്ടൊ.
അവിടെ അഅ് ഓല് ഉപയോഗിച്ചിന ഓല് ഒരു ഷോപ്പ് തൊട്ങ്ങി. ല്ലേ അ. അത് വേറെരാൾക്ക് കൊട്ത്തപ്പൊ ഐൻ്റെ ഉൽഘാടനും ഐൻ്റെ കൊർച്ച് പരിപാടിഒകനി.
ഏ വേറെ കൊടുത്തപ്പോ ഉൽഘാടനം നട്ന്നോ. ആ ന്നട്ടവ്വിറ്റൂലെ.
മ്മ്...
പ്പാക്ക് കിട്ടാള്ള് കിട്ടിയോ.
ഏ അല്ല
കൊടുക്കൂലേ
അറീല ഇതേ മറ്റേ കടയല്ല ഇത് വേറൊരു കട തൊട്ങ്ങീല്ലേ.
ഉം
ഒരു ചെറിയത് അതാണ് ഉ
റനു അൻ്റട്ത്തുന്നു.
ആഹ
എന്റെമ്മ പോയിട്ട് കുഴപ്പല്ലന് അന്ന മതിയോ
ആഹ കൊഴപ്പൊന്നുണ്ടായില്ല.
എ ഞാൻ വിചരിച്ച് ഇവന്റെ ഇപ്പ ണ്ടായോണ്ട് ങ്ങനെ നിന്ന തൈക്കാരന്ന്.
ഏ എ ഇപ്പ പയിക്കും ഇപ്പ പയ്ക്കേ ന്നു.
ഉം
ഉം ഉം..
മ്മ ചോയ്ച്ച്ണൊന്നൂല്ല.
ഞാ ഇതുവരെ ചോയ്ച്ചിട്ടില്ല രണ്ടാളിം. പിന്നെന്താ കൊഴപ്പന്ന്ല്ല. ഏ
ഓന് കൊയ്പ്പല്ലാതോണ്ട് സുഖായല്ലോ റ്യ.
ആ
ന്ന് ഞങ്ങള് കുട്ട്യളൊക്കെ ഒഴിവാക്കിട്ട് ഞങ്ങള് ഒറ്റക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യട്ട്
അഹ് വാണ്ട.
ഹും ഇജ്റനൂനെ നോക്ക് സിദ്റൻ്റെ മക്കളെ ആസിഫ് നോട്.
ഹ്.. വാണ്ട വാണ്ടാ ഹ്.. അല്ല മ്മള് പ്ലാൻ ചെയ്തീന ട്രിപ്പ് എന്തായി
ഞമ്മള് പിന്നെ പ്ലാൻ ചെയ്തില്ലല്ലോ
ആ ആ
മറ്റെ ഗ്രൂപ്പിൽ പ്ലാൻ ചെയ്യണം
മ്മ് ഇപ്പം ഫുള്ള് മഴ ആയില്ലേ
ഉം
അങ്ങട്ട് മഴണ്ടോ
ഇങ്ങട്ട് ഇപ്പൊ ഇല്ല
ആ ഇപ്പൊ ഇവിടെ ഇല്ല രാവിലെ മുതൽ നല്ല മഴേനി
ആ ടാ ഫസ്റ്റ് ഈ രജിസ്ട്രേഷൻ ചെയ്ത്ട്ടോ നാന്നൂറ്റിഅമ്പത് അടച്ച് ഇപ്പോം നമുക്ക് ഇ എം ഐ ന്റെ കാര്യങ്ങൾ ചെയ്യാം ഇ എം ഐ എന്താ ഇജ്ജ് പറഞ്ഞെ
രാവിലെ മുതല് നല്ല മഴേനു പറയ
ആ രാവിലെ ഞാൻ ഓഫീസ് പേരും മഴ പെയ്‌തു
ഏ
ഇന്നും ഇന്നാലിം ഒക്കെ മഴ ന്നെ ലെ
ആ അയിന്റെ മുമ്പൊക്കെ വെയിലേനി പക്ഷെ ഇന്നും ഇന്നലിം ആയിട്ട് മഴയാണ്
ഉം
ഉം പിന്നെ എന്തൊക്കെ
ഏ വേറെ എന്താ പ്രത്യേകിച്ചൊന്നുല്ല അങ്ങനെ പോണു
ഉം വീട്ട്ക്ക് എത്തിയോ
ആ
ആ എപ്പളാ പ്പൊ എത്തല്
ഇന്ന് അഞ്ചരആയപ്പോ
ആ
പിന്നെ വേറെന്താ ഇഞ് അൻ്റെപ്പന്ന് വരോ
ആ ഇന്ന് വരുണ്ടാവും രാത്രി
ഉം
ഉം
ഇന്നലിം പോയ്ട്ടില്ലെനിയോ
ഏ ഇല്ലാ
ഉം
പിന്നെ പിന്നെന്താ അങ്ങനെ പോണു
ഉം
ഉം ന്നട്ട് കുട്ട്യേളൊക്കെ എവിടെ ആറ്ച്ച് ആഹ ഓന് വന്നിട്ടില്ല
ഉം
ഉം
എന്ത് സാനം വാങ്ങ അന്ദികക്ക്ള്ള
ഏ അല്ല അത് വെറുതിരിക്കുമ്പോ തിന്നാനൊക്കെ പറഞാണ്ട്
ഉം
അങ്ങനെ ഓരോന്ന് വെടിച്ച
ഉം ഉം
ഉം ഓലിനി എപ്പഴാ വരാ കുട്ട്യാള്
ഓല് നാല് ടീമ്സിന്റെ കൂടെ കളിച്ചാണ്ട് നടക്കണ്
ആഹ് ആഹ്
കുളിച്ചിട്ടൊന്നുല്ല ഇനിവേണം കുളുപ്പിക്കാൻ
ഏ ചെറുത് ഇപ്പൊ അംഗനവാടിക്ക് പോകുന്നില്ലേ
ഉം എൽ കെ ജി
ആഹ മടിണ്ടോ
മടിയൊന്നുല്ല
ആ എന്നും പോവല്ലേ
ആ പോവൽണ്ട്
ഉം
മറ്റോക്കെനു മടി വല്ലോക്ക്
ആഹ്
ഓക്ക് എൽ കെ ജി എടുത്തിട്ട് കൊറേ കാലം മടി
ആഹ് ഇവൾ അങ്കലാടിക്കോയില്ലേ
മ് മ് അംഗനവാടിക്ക് ഒരാഴ്ചേ രണ്ടായിരം രണ്ട് കുർചിസം പോയിട്ടൊള്ളൂ
ആഹ് ന്നിട്ട് മടില്ലാലേ ഉം ക്ലാസ് എങ്ങനെ പഠിപ്പിച്ചലുണ്ടോ
ആഹ് ഇപ്പങ്ങനെ ചെറുതായിട്ട് ടെസ്റ്റ് ബുക്കൊക്കെ എടുത്ത് തുടങ്ങിയാ ഇതുവരെ പഠിപ്പിച്ചിട്ടൊന്നൂല്ല്യേ
ഹ്മ് കൊറെണ്ടോ പഠിച്ചാന്
ഉം ആഹ് ഉണ്ട് കുറേയുണ്ട്
ഉം
എന്നിട്ട് ജ്ജ് നിങ്ങക്ക് ലീവാണെങ്കിൽ വിളിച്ചറിയണ്ടേ എത്തന
ച്ചാമതി ആയിക്ക
എങ്ങനെ
അയക്കുമ്പ രക്ഷിതാവാന്നെ അയക്കണം വോയ്സ് അയച്ചാ മതി
ഉം ഉം
യെസ് പിന്നെ എന്തൊക്കെ വേറൊന്നുല്ല
ഉം
പിന്നെ ഏ അല്ല
ഓമ്പോയിട്ടില്ലേ സ്‌കൂൾക്കും മദ്രസികൊക്കെ
ആഹ്
അന്റെയുമ്മ എപ്പളാ പേരന്ന്റങ്ങി
രാവിലെ പോയിക്കണ് ഏഴരൻ്റെ മുമ്പ്
ആഹ് അപ്പോജ്ജ് മദ്രസിക്ക് വരുന്നേ മുമ്പേ വിടുമല്ലേ ഇപ്പൊ ഇജ്ജ് മദ്രസക്ക് പോയിട്ടില്ലേ
ആഹ് പോയിനു
പ്പൊ അൻ്റെപ്പ ഇണ്ടായിനോ
ആഹ് പേരേൽ ആ അല്ല ഞാൻ വരുന്നീന്റെ മുമ്പ് ഇപ്പ പോയിനു
ഉം അപ്പോന് കൊഴുപ്പല്ല
വേറെ എങ്ങോട്ട് വേറെ എങ്ങോട്ടോ പോയിക്കാനി പിന്നെ കൊറച്ച ഇപ്പൊ വന്നു ഞാൻ വന്നിന് ശേഷം
മ്
അത് കഴിഞ്ഞിട്ട് പിന്നെ പോയ
വിഷമ തിന്നണ്ടാട്ടോ മ്
വേറെന്തൊക്കെ
വേറെന്താ കൊഴപ്പൊന്നുല്ല ഫുഡ് അവിടെ ഇണ്ടായിനാവലെ
അവിടെ ഉണ്ടായിന്ന തോന്നണ്ട്
മ്
ഉം
വന്നിട്ട് ചോദിച്ചോക്കണം എങ്ങനെണ്ട് വേറെന്താ പ്രത്യേകിച്ചൊന്നൂല്ല അങ്ങനെ പോണു
ആ
മ് വേറൊന്നുംല്ലല്ലോ
ആ
മ്
വന്നല് ആ ഓലന്നോ
ആ
മ് എന്നാ ഓക്കെ
മ് എന്നാ ഒന്നൂടി വിളിച്ചോ
ആ